ഹലോ
ഹലോ
ആ പറയു
കേക്കുന്നുണ്ടോ
ആ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ആ പറഞ്ഞോ
ആ ഇവിടെ റേയ്ഞ്ച് കുറവാണ് അതാണ് ഇങ്ങനെ കെ ആ മുമ്പ് വിളിച്ച ഒരാൾക്ക് കിട്ടില്ല
ആ എനിക്ക് ഇന്നലെ വിളിച്ച ഒരാളെ കിട്ടിട്ടില്ലായിരുന്നു റേഞ്ചില്ല
ആഹ് ആഹ് ആഹ് ആഹ് പറയൂ പിന്നെ സ്ഥലഓ ജില്ലേ എവിടെയാ എവിടുന്നാ കോള് ചെയ്യുന്നെ
വയനാട്
ഓക്കേ ഓക്കേ
ഉം
ആ പിന്നെ എന്താണ് ഉം എന്ത് ഏ സിനുമളൊക്കെ കാണാറുണ്ടോ
ആ അത്യാവശ്യം ഉം
തിയേറ്ററിലൊക്കെ പോയി സിനുമള് കാണാറുണ്ടോ
ഇപ്പൊക്കെ ലാസ്റ്റ് പോയത് ആട്ജീവിതം കാണാന
ആ സേ സേ ഞാ ഞാനും ലാസ്റ്റ് പോയത് ആട്ജീവിതം കാണന പിന്നെ പോയിട്ടില്ല അത് ഓഹോ ലാസ്റ്റ് അതാ കണ്ടത് അല്ല ആദ്യമായിട്ട് ഞാൻ പോയി കാ ജീവിതത്തി ആദ്യമായിട്ട് പോയി കണ്ടത് കെ. ജി. എഫ് അതിന് ശേഷം കണ്ടത് ആ
ഉം ഞാൻ ഫസ്റ്റ്കണ്ടത് ലിയോ
ആ പിന്നെ കണ്ടിട്ടേ ഇല്ല എനിക്ക് വെയ്റ്റിങ്ങിലാണ് കെ. ജി. എഫ്‌ ത്രീ കാണാൻ
ഹ ഹ ഹ
വേണ്ടേ
മറ്റേ ഇത് പോയിക്കോ ദൃശ്യം ത്രീ
ദൃശ്യം ഡ്രി ത്രീ യോ എനിക്ക് അക്രയന്തിൽ ഇവിടെ അങ്ങനെ എപ്പഴും നമ്മള് സിനിമൊന്നും കാണാൻ പോവാറില്ല ഫോണിലാണ് മാക്സിമം മടിയാണ് എക്സ്പ്ലെൻഡ് മൂവി കണ്ടങ്ങ് തൃപ്തിപ്പെടും.
ആഹ് ആഹ് അങ്ങനെല്ലേ
ഉം പിന്നെ ഫുഡൊക്കെ കഴിച്ചോ ആഹാരക്കെ കഴിച്ചോ??
ഇല്ല ഞാനിപ്പോ എന്റെ വീടിന്റെ ഒരു പറമ്പിൽ പോയിട്ട് വന്നെ ഞങ്ങളെ പഴയ സ്ഥലത്ത്
ആഹ ആഹ് ഞാൻ പറമ്പിൽ നൽിക്കുവാണ് റേഞ്ച് കിട്ടാത്തത് കൊണ്ട്.
ആണോ ഞാൻ കുറച്ച് മാങ്ങൊക്കെ പറിക്കാൻ പോയതാ
ആഹ് ആഹ മാങ്ങക്കെ മാവൊക്കെ ഉണ്ടല്ലേ
ആ അവിടെ എല്ലാം ഉണ്ട് മാങ്ങ ചക്ക എല്ലാം ഉണ്ട്.
ആ വയനാട് ആ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് ഈ- അതെ അതെ പിന്നെ
അങ്ങനെ
ഞാൻ പരിപാടി എല്ലാവരും വീട്ടിലുണ്ട്
ഉം
എല്ലാ അംഗങ്ങളും ഇന്ന് വീട്ടിലുണ്ട് അപ്പൊ ഇതുപോലെ വരിക്കച്ചക്കൊക്കെ പറിച് തിന്ന് എല്ലാവരും ഇവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു
ഉം
പിന്നെ അതെ അതെ നോവലുകളൊക്കെ വായിക്കാറുണ്ടല്ലേ
ആ നോവല് അത്യാവശ്യം
ഉം അതും ഇപ്പൊ ഈ ഫോണിലൂടെ ആയത് കൊണ്ട് ഇപ്പ അതും വായിക്കുന്നത് നമ്മൾ ഇതില് ഫോണിലൂടെയാണ് പണ്ട് ബുക്ക- നമ്മള് പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വന്ന് വായിക്കുന്ന കാലമല്ലായിരുന്നോ?
ഉം ഉം അതെ പ്രതിലിപി യൂസ് ചെയ്യാറുണ്ടോ
അത് ഉണ്ടായിരുന്നു ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ആഹ് അത് കളഞ് എടുത്ത് കളഞ്ഞു വേണ്ടന്ന് വെച്ച് അത് അടി നമ്മള് കൂടുതൽ അതിനകത്ത്- സമയം ചെലവഴിക്കും ആ അതുകൊണ്ട് നമ്മള്-
ഉം
ഉം അതുകൊണ്ട് വീട്ടുകാര് പറഞ്ഞു അതെടുത്ത് കളഞ്ഞേക്കാൻ പറഞ്ഞു ഇനി അതിരിക്കേണ്ടന്ന പക്ഷെ അതിനകത്ത് കഥകളൊക്കെ അടിപൊളിയാണ് നല്ല കഥകളാണ് ഉം
ഞാൻ ഒരിടയ്ക്ക് വല്ലാതെ അഡിക്റ്റ് ആയി പോയിന്നെ സ്റ്റഡീസിൽ പോലും ശ്രദ്ധിക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ തന്നെത് കേറി ഡീറ്റാക്കി ഞാൻല്ല എന്റെ ഫ്രണ്ട് ഇത് ഞാൻ വായിച്ചു കൊണ്ട്കുന്നത് കണ്ടീട്ട്
ഉം നമ്മ നമ്മള് കൂടുതൽ അതിനകത്തായി പോകും നമ്മളെ ശ്രദ്ധയൊക്കെ
പിന്നെ അതുമല്ല നമ്മളു അതെ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കും എന്താവും എന്താവുന്നുള്ള
എന്താ അതെ അതെ നമ്മളെ ചിന്ത കൂടുതൽ അതിനകത്ത് കാരണം കഥകളൊക്കെ അമ്മാതിരി കഥളാണ് അടിപൊളി കഥകളാണ്
അതെ നമ്മള് ആ ആ ലൈഫ് കിട്ടാന് ആഗ്രഹിക്കും
അത് അതെ അതെ
അ ത അങ്ങ് നിർത്തി കളഞ്ഞു ഉ
പിന്നെ പണ്ടത്തെ സി നോവലുകളൊക്കെ ഇപ്പൊ പണ്ടത്തെ നോവലുകളൾാണെങ്കിൽ നമ്മൾ സീരിയലും സിനിമകളൊക്കെ ആയിട്ട് എടുക്കുന്നു അഅ്ഉം വല്ല്യഅതും വലിയ താല്പര്യ ഇല്ല
ആഹ
പിന്നെ കവിതകള് അത് ഇഷ്ടംപോലെ കേക്കാറുണ്ട്
കവിതയല്ലേ ഉം
പിന്നെ എന്താണ് കഴിച്ചോ ആഹാരമൊക്കെ കഴിച്ചോ
ഇല്ല ഞാനിപ്പോ പോയിട്ട് വന്നിട്ട് എടുത്ത് നോക്കിയപ്പോ ആ
ആഹആാാ ഞാനിതാ ആഹ രണ്ടാമത്തെ ഇ വിളിക്കുന്ന അതെ അതെ പിന്നെ എന്താണ് പഴത്താണ് നമ്മളത് കൊച്ച രഗട്ടം യാത്രകളൊക്കെ പോകാറുണ്ടോ യാത്രയൊക്കെ തക്കേഷിനൊക്കെയല്ലേ പോയില്ല പോയിട്ടില്ലല്ലേ
ഇവിടെ അമ്മന്റെ വീടൊക്കെ തൊട്ടടുത്തു അപ്പൊ ദൂരെ പോാനുള്ള സ്കോപ്പില അമ്മയച്ചട്ടല്ലാം നട
ഇല്ലാരും നാട്ടിലുള്ളത് അതാണ് വിഷയം
അതന്നെ വല്ല ജില്ല വിട്ടൊക്കെ ആണെങ്കിയി നമു വലപ്പോ എക്സ്പ്ലോർ ചെയ്യായിരുന്നു പോയിട്ട്
ഇതാണ് പ്രശ്നം നമ്മുക്കൊക്കെ ഇതാണ് പ്രശ്നം
ആഹ ചന്തിയാന,
എല്ലാരും അടുത്തടുത്ത് അടുത്ത്ടുത്ത് അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് ഒരേ ജില്ലയിയില് നീ ജില്ല വിട്ടൊരു കളിയില്ല
ഹും അയ്യോ
പിന്നെ
പിന്നെ
വെക്കേഷനയിട്ട് എന്ത പരിപാടിയൊക്കെ പ്രത്യേകിച്ച്
വെക്കേഷനായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഹ് വേറെ പണിയൊന്നുംല്ല ഇങ്ങനെന്നെ ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി കഴിക്കുക സിനിമകൾ കാണുക പാചകം ചെയ്ത് പരീക്ഷിക്കുക കുട്ടികാളെ ഇതൊക്കെ തന്നെ വീണ്ടും ഇത് തന്നെ അറി പിറ്റടിച്ചുണ്ടിരിക്കും
നോ ചെയ്ഞ്ചു
അതെ ന്യൂ ചേഞ്ച്
ഹം
ആഹ് ഈ പ്രാവശ്യം ടൂറിന് പോണന്ന് വിചാരിച്ച പക്ഷേ ഈ പ്രാവശ്യം നടന്നില്ല അതുകൊണ്ട്
ഉ ഇനിയിപ്പോ ഈ മാസം കൂടെല്ലേ ഉള്ളു
അതെ ഈ ഒരു മാസം കൂടെ ഉള്ളു അല്ലെ നമ്മക്ക് അങ്ങനെ ഒന്നുമില നമ്മളീ എപ്പൊ തോന്നു അന്നരം പോകും
അങ്ങനെയാ
ഞങ്ങൾക്ക് എപ്പോ തോന്നുന്നു അന്നരംമ്പാ ഇതി ഇപ്പോ സ്കൂളുണ്ടെന്നോ ഇല്ല എന്നോ എന്തെേലും പരിപാടിക്ക അങ്ങനെയൊന്നുമ ഇല്ല നമ്മ എപ്പോഴാണോ തോന്നുന്നത് അന്നേരം എവിടുന്ന് യാത്രയാവും
കൊറശത്ത് പോയിട്ടുന്നോ
ഇല്ല എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാനും എവിടെങ്കിലൊക്കെ പോണത് വീട്ടുകാരഅങ്ങനെയാണല്ലോ കല്യാണം കഴിയുമ്പൾ കൊണ്ടും കല്യാ കഴിയ്പം കൊണ്ടും
അതെ കേക്കലിണ്ട് ഞാൻ
ആഹ് അത് തന്നെ അതുകൊണ്ട് കല്യാണം കഴിഞ്ഞപ്പോ ഇക്കാടെ കൂടെ പോയി
ഉം സാരല്ല നമുക്ക് പോയാ മതിയല്ലോ
ഏഹ് ഇടുക്കി ഭാഗത്ത് ആയതൊണ്ട്
ആഹ്
ഇടുക്കിയിയില് കിടിലല്ലേ അവിടെ പോവും
അതെ
ആഹ നാട് കാണാൻ പോക്കും രാമക്കൽ മേട്
ഉം
മെട്ട് ആഹ രാമക്കൽ മെട്ട്
ഉം
അങ്ങനെയുള്ള സ്ഥലങ്ങൾ കട്ടപ്പന ആഭാഗങ്ങളൊക്കെ കാണാം
ആഹ്
അവിടെ ഏറ്റവും കൂടുതൽ കാണാൻ എന്തിരാണ് ഉള്ളത് അതൊക്കെ കാണാൻ പോവും ഞാനൊന്ന് ജീവിതത്തിൽ ഒരു ഡാമ് പോലും കണ്ടിട്ടില്ല അവിടെ പോയിട്ടാണ് ഓരോന്നൊക്കെ കാണുന്നത് സത്യം പറഞ്ഞാ കല്യാണം കഴിഞ്ഞന് ശേഷാണ് എൻജോയ്മെന്റ് ആഹാ
അഹ് അഹ് മതി നല്ലതല്ലേ അത്
വിന്നെ
നമ്മൾ ലൈഫ് ടൈം ഉണ്ടാവല്ലോ നമ്മൾ അയ്ന് മുന്നേ കൊറച്ച് ടൈ ല്ലേ ഉള്ളു ആഹ്
വേഞ്ഞ
പിന്നെ ഇല്ലല്ല ഏതല്ലേ ഉള്ളു
ആണല്ലേ ആഹ് പിന്നെ എന്തൊക്കെയുണ്ട് പിന്നെ യാത്രകളെ കുറിച്ച് പറ എവിടെയെങ്കിലും പോയ സ്ഥലങ്ങളെ കുറിച്ചൊക്കെ പറയും
ഞാന് ടൂറ് പോയി ഗോവയിലൊക്കെ പോയിരുന്നു
ആഹ് മിടുക്കി ഞാനീ രാജ്യം വീട്ടേ എങ്ങും പോയിട്ടില്ല
ആഹ് അതേട്ടാ
ഉം സ്ഥ സംസ്ഥാനം വിട്ടെങ്ങും പോയിട്ടില്ല
അതെ ഞാൻ ആറു ദിവസത്തെ ടൂറിന് പോയി ഗോവ മുരുടേശ്വരം
ആഹ് അമ്പലങ്ങളിലൊക്കെ പോയല്ലേ
അമ്പലത്ത് പോയി പിന്നെ അങ്ങനെ കറങ്ങി വന്നു നല്ല ചൂടുള്ള സമയത്ത നിക്കാൻ ആവുന്നില്ലായിരുന്നു ബീ ച്ച്ലൊന്നും മര്യാക്ക് പോആൻ പറ്റിയിട്ടില്ല
അഹ് ഭയങ്കര ചൂടായി ഈ പ്രാവശ്യത്തെ ചൂട് എന്റെ പൊന്നോ ഒരു രക്ഷയില്ല
കഴഞ്ഞവട്ടൂം അങ്ങൻ തന്നെയല്ലേ
ആഹ് ആഹ് ചൂട് താണ് പ്രശ്നം
ഉം എടയ്ക്ക് ഗോവയിലൊന്ന് പോയി നോക്കിയോ അടിപൊളി സ്ഥല നല്ല നല്ല സ്ഥലങ്ങളൊക്കെണ്ട് അവിടെ
പോകണം പിള്ളേരൊക്കെ വളർന്ന് അവരൊക്കെ കെട്ടിച്ച് വിടട്ടെഎന്നിട്ട് പോകാം
അന്നേരം പോകാൻ നിന്നിട്ട്ണ്ട്ങ്കില് അന്ന് എക്സ്പോറ് ണ്ടാഉലെ മക്ക്
ഇല്ല നമ്മള് പോണെങ്കി നമ്മള് ഫാമിലി പത്ത് പേരുണ്ട് പത്ത് പന്ത്രണ്ട് പേരുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി എവിടെയെങ്കിലും ക്കെ പോവാറുള്ളു ഞങ്ങൾ ഒറ്റക്ക് ഒറ്റക്ക് ആരും പോവാറില്ല
ഉം അത് രസല്ലേ എല്ലാരും ഒന്നിച്ച് പോണെ
മിലി മക്കളും എല്ലാവരും കൂടെ ചേർന്ന് എല്ലാരും ആയിട്ടേ പോആറുള്ളു
ഉം ഉം
ആങ്നെ
ഇന്നന്താ സ്പെഷ്യൽ എന്താണ് ഫുഡ്
ഇപ്പൊ മൊത്തം മാങ്ങ സീസൺ അല്ലേ മാങ്ങ മറ്റേ പുളിശ്ശേരി
ഓഹ് മാമ്പളപ്പുശ്ശേരി ആയിട്ട
ഉം ഓഹ് കയിച്ച് മടുത്ണ്
ഞാൻ ഇതുവരെ അത് ഉണ്ടാക്കിട്ട് പരീക്ഷിച്ചിട്ടില്ല ഇനി അത് പരീക്ഷിക്കും മാങ്ങ കിട്ടീല ബാക്കി എല്ലാ സെറ്റയി.
ആഹ് പുള്ളി ഇല്ലാത്ത മാങ്ങ നോക്കിട്ട് വച്ചാ മതി.
അതെ യൂട്യൂബ് തന്നെ എന്റെ പാചകങ്ങളെല്ലാ അതി കണ്ടാണ്.
ഹ് ഹ്.
പിന്നെ.
ഞാൻ പിന്നെ പഠിച്ചു വരുന്നേ ഉള്ളൂ പാജഗോക്കെ.
മരേജ് കഴിഞ് കല്യാണം കഴിഞ്ണോ.
ഇല്ല ങ്ക.
എടീ പഴയേ പഠിച് വെചോ, അതന്നെ ഇപ്പഴേ പഠിച് വെചു.
അത് വരേ കഷ്ട്ട പെടാൻ വയ്യ അതോണ്ട കേട്ടാതെ.
അതെ അതെ വേണ്ട ഇപ്പോഴൊന്നും വേണ്ട ഇപ്പോഴത്തെ പിള്ളോരൊന്നും വ നേർത്തെ ബുദ്ധിയുള്ള പിള്ളേരാ ഇപ്പഴത്തെ പിള്ളേര്, അതുകൊണ്ട് ഉം സെറ്റിലായി. റ്റ എല്ലാം, ഏജ് ത്തിരി കൂടിപോയാലും കൊഴപ്പല്ല.
അതെ കൊറച്ച് എൻജോയ്മെന്റ് ഒക്കെ ചെയ്ത് അങ്ങനെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് കല്യാണം കെയ്യു
മാക്സിമം നമ്മളെ സമയം വിനിയോഗിക്കണം.
ഈ വിട്ടാരൊക്കെ പറീലെ കെട്ട്യോൻ എല്ലാ കെട്ട്യോൻ മാരും കൊണ്ടോണംന്ന് ഇല്ലല്ലോ അതോണ്ട് നമ്മള് നമ്മക്ക് പറ്റുന്നിടത് പോയി.
ചെ അല്ല ഒരോര്ത്തരേ സാഹചര്യം അങ്ങനെണ്. ചെലോര് പറയും അങ്ങനെ കൊണ്ടോവും ങ്ങനെ കൊണ്ടോവുംന്ന് നമ്മളൊക്കെ സാഹചര്യം അതുണ്ടായൊണ്ടേ. പക്ഷെ അടിപൊളിയാണ് സെറ്റാണ്. നമ്മക് ഇങ്ങനെ കൊണ്ടു ന ന നമുക്ക് നല്ല പാർട്ട്ണറേ കിട്ടിയാ അടിപൊളി.
ആഹ് നമുക്ക് ക്രഡിറ്റ്യ്യാൻ പറ്റില്ലല്ലോ ഇങ്ങൻതെ പാർട് ട്ടാ.
ആതെ അതുകൊണ്ട് ഇപ്പഴേ പൊകൊ. പോകാനുള്ളട മൊത്തം പോയി കഴിക്കാനുള്ളട എല്ലാം കഴിച്ച്.
ആ പിന്നെ അതോർത്ത് വേഷ്മിക്കണ്ടല്ലോ.
അതെ അതെ തീർച്ചയായിട്ടും ബുദ്ധിപരമായി ചിന്തിക്കുന്നു ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ബുദ്ധിപരമായിട്ട് ചിന്തിക്കും.
എന്നിട്ട് പഠിത്തം.
ആദ്യം പഠിത്തം വിദ്യാഭ്യാസം ഫസ്റ്റ്.
ഉം അതെ.
ആദ്യം വിദ്യാഭ്യാസം പിന്നെ ഒരു ജോലി. പിന്നെ അതിനെ കുറിച്ച് വേണോ വേണ്ടിയോന്ന് ചിന്തിക്കും.
ചിന്ത ഉം അതാണ്. ടൈം ആയീന്ന് തോന്നുന്നു ഉം ഉം.
നോക്കെ ശരിയാടാ ശരി.